ആഹ് കേക്
എന്ത വർത്താനം
നല്ല വർത്താനം അങ്ങെനെ പോണ് എന്ത അന്റെ വർത്താനം
എന്ത അങ്ങെനെ പോണു ഒഹ് ളെ ഞമ്മെളെ വർത്താനാെക്കെ എന്താപ്പം
എങ്ങെനേ
പിന്നെ എന്താ ചോറൊക്കെ ത്‌ന്നോ
ആഹ് ഇല്ലേ ചോറ് കയ്ച്ച്ട്ട്ല്ലാ കൊർച്ച് കയ്യെട്ടെചാര്ച്ച് വെശ്ക്ക്ണ്ല്ലാ ഊം അപ്പ പിന്നെ കൊർച്ച് കയ്യട്ടെചാര്ച്ച്
പിന്നെന്തൊക്കേ മക്കളൊക്കെ എവ്ടേ
മക്കളൊന്നും ഇല്ല്യേ കല്ല്യാണം കയ്ഞ്ഞില്ല്യേ
ഏഹ് അത് സെരി
ആഹ് ങ്ങെൾക്കെത്ര മക്കളാ
ആഹ് ഇൻക്ക് മൂന്നുട്ട്യേളാ
ആഹ് ആഹ് ശെരി
അത് സെരി അന്നമ്മള് കണ്ടതല്ലേ പിന്നെ കണ്ട്ട്ട്ല്ലല്ലോറ്യ ഉം പ്പളാപത് വ്ളിക്ക് വ്ളി വ്ളിക്ക്ണത്
ഞാൻ ഞമ്മളെപ്പം പഠ്ച്ച ഫ്രണ്ടിനെ കണ്ടീനി ഓളെട്ത്ത്ന്നാപ്പ അന്റെ നമ്പറൊക്കെ വേട്ച്ചെ
സെയ്ൽസ്ന്ന് കണ്ടതാണ് അറ്യാ
ആഹ് അതെന്നെ ഞാൻ പർഞ്ഞു പ്പ മ്മളെപ്പം പഠ്ച്ച കുട്ട്നെ കണ്ടീന്യേ ന്നെട്ട് ഓളെട്ത്ത്ന്ന് ഞാൻ ഞമ്പെറ് വേട്ച്ചാപ്പന്നെ വിളിക്ക്ണത്
ആവൂ എത്ര ബുദ്ധിമുട്ടീലേ ഞാൻ തില് ണ്ടായ്ന്നെടി നമ്പറൊക്കെ പിന്നെപ്പന്റെ ഫോണൊന്ന് കേടന്നു അയ്ല് പിന്നെ ഫോണ് മാറ്റ്യേപ്പളൊക്കെ പോയി.
ആഹ് അത് ശെരി ഞാൻ ന്നിട്ട് അന്നെ വിളിച്ചിട്ട് കിട്ടാൻ വാണ്ടീട്ട് ഞാൻ കൊറേ തപ്പിം ചെയ്ത്
ആഹാ അയിലാണ് ആക തായത്
ആഹ് ന്ന്ട്ട് പിന്നെ ഞാ അമ്മളപ്പം പഠിച്ചാ മറ്റോളെ കണ്ടപ്പോ പിന്നെ ഞാനോട്ത്തുന്ന് വാങ്ങി നമ്പറങ്ങനെ വിൾ
ആ വു അതല്ലേ അഹ്സെരി. ന്ന്ട്ട് ന്തക്കെ അന്റെ മ്മാ മ്മാന്റെക്കെ വർത്താനം സുഖല്ലേ.
ഉം മ്മാക്കൊക്കെ എന്താ സുഖാണ് കൊയ്പ്പൊന്നുംല്ല. അന്റെമാക്കോ?
എന്റെമ്മാക്കും കൊയപ്പൊന്നുല്ല അങ്ങനെ പോണ്ട്.
ഏഹ് നമ്മളപ്പം പട്ച്ചാരേലും കണ്ടീനോജ്ജ്?
കണ്ടീനോ പർഞ്ഞാല് കാണൊക്കെ ചയ്തീന്നു ന്നാ എങ്ങനെല്ല ഇതേമാരി എവിടേലൊക്കെ വെച്ചിട്ടോ എങ്ങനെലൊക്കെ ക്കാരം കാണ.
ആഹ് ആഹ് ശെരി
പിന്നെ ആരു അമ്മൾ ഒരുമിച്ച് കൂടിട്ടില്ലല്ലോ കൂടാ കൂടാന്ന് പറിന്നല്ലാതെ ആരും.
ആഹ് അതന്നെ ആഹ് ഞമ്മക്ക് അങ്ങനെക്കൊരൂസം കൂടെയ്നിലേ
ആഹ് ഒരീസമ്മക്കെയ് എല്ലാരും പാട ഉച്ചക്ക് കൂടാ. നമ്മളിങ്ങനപ്പെ ആഹ് അതെന്നെ
ഉം അല്ല അല്ലാതെ നമ്മള്പ്പോ കാണലൊന്നും നട്ക്കൂല.
കാണൽണ്ടാവൂല
ഉം
ഇതിപ്പോ ങ്ങനെയ് എന്താ എപ്പളും നമ്മള് എന്നും ആ പ്പൊ ഒരാൾക്ക് ഒയ്വ്ണ്ടാവൂല. ഒരാൾക്ക് ഒയിവ്ണ്ടായ ഒരാൾക്ക് ഒയിവ്ണ്ടാവൂല.
ആഹ് എന്ന് കണ്ട
എല്ലാർക്കും പാടെ ഒപ്പം ഒയിവ് ഇപ്പട്ത്ത് കിട്ടൂല.
അതന്നെ എല്ലാ
ഇല്ലാത്തോല് വാണ്ട എല്ലാ ഇല്ലോല് മതി. തി അങ്ങനാണ്ട് കൂടിയാ മതി. ഫുഡൊക്കെ എല്ലാരും അവനാന്റെ പെരീന്ന് കൊണ്ട്ര അല്ലെങ്കി നമുക്ക് പൊർത്ത്ന്ന് മന്തി ഒക്കെ കഴിക്കാ.
ആഹ് അതന്നെ അല്ലേ നമ്മക്കിപ്പ പൈസല്ലാതെ
നൂറ് ചെർപ്പ്യാണ്ട് ഇട്ക്ക എല്ലാരു മ്പാടെ എന്നിട്ട് എന്താ മന്തി എന്തേലൊക്കങ്ങ് മാങ്ങ ഉം സുഖാണ് അപ്പൊ പിന്നെ ഒര് പത്താള്ണ്ടെങ്കി ആയിര ഉർപിയിലെ.
ആഹ് അതന്നെ
അപ്പൊ എന്തായാലും നല്ല ഫുഡൊക്കെ കഴിച്ച് അവിടെ കൊർച്ചേരം വർത്താനം പർഞ്ഞൊക്കെ അവ്ടെ കൂടാ അമ്മക്ക്.
ആഹ് അതെന്നെ അയിന് നമുക്ക് ഇഞ്ഞി ഒരു ഗ്രൂപ്പ്ണ്ടാക്കീട്ട് നമ്ക്ക് തൊടങ്ങണം എന്നിട്ട് നമുക്കങ്ങനൊക്കെ ചെയ്യെണം. എന്നിട്ട് നമക്ക് അങ്ങനെ ഒരൂസം പോവാ. അല്ല നമുക്ക് ടൂറ് പോലെ പോവാ നമുക്ക് എട്ക്കേലും.
ആഹ് ഒട്ക്കേലും പോവാ ഒരീസം മാണെങ്കി സ്റ്റേ ചെയ്യാ.
ആനകുന്ന് റിസോട്ട്ട്ത്ത് പോവാ എല്ലാരും കുട്ട്യളും മക്കളും ഒയിവാക്ക്യാണ്ട് ഫ്രീ ആയിട്ട് ന നമുക്കൊന്ന് പോയെരെന്നാല്
പോയി വെരാലോ അതെന്നെ എപ്പളും ഇപ്പൊ ഈ അട്ക്കളി കട്ന്ന് ഈ കുട്ട്യാളിം മക്ക ളിം നോക്കിയിര്ന്നാല് സെരിയാവൂല.
എൻ എൻ എന്തായാലും നമുക്കൊന്ന് പോണെന്തായാലും. പറ്റൂല നമ്മക്ക് അടിച്ചേ ഇഞ്ഞിപ്പോ സ്റ്റേ അടിച്ച്ട്ട്ല്ലേലും. ഞമുക്ക് എന്ത എവ്ട്ന്നേലൊക്കൊന്ന് ആഹ് ഫുഡ്
രാവിലെ പോയി വൈന്നാരം പോയി വെരാലോ
ആഹ് അതന്നെ അങ്ങനേലൊക്കൊന്ന് പോണം ഞമ്മക്ക്
ആഹ് അതെന്നെ
ഉം ഇയെന്തായാലും ആരെങ്കിലൊക്കെ കാണാണെങ്കി ഒരോടൊക്കെ ഒന്ന് പർഞ്ഞോണ്ടി
ആഹ് പറല്ലാരും പറയും പറട്ടോ ഇജും കാണുമ്പോ പറയാറ ആ സു സുനീറാന്റിം സെമീറാ ൻ്റൊക്കെ പെര അന്റെ അട്ത്ത് കൂടേല്ലേ
ആഹ് അതെന്നെ ഞാൻ പറയണ്ട് ഓലോടൊക്കെ ഇപ്പൊ ഓലൊന്നും കാണെ കാണലില്ലാ
ആഹ്
അന്റട്ത്തുണ്ടേന്യല്ലോ കൊറേ ആൾക്കാരൊക്കെ ഓലെ ഇജ് ഇങ്ങട്ട് പറയോണ്ടി നമ്പറൊക്കെ ഇണ്ടാവൂലേ
ആഹ് അതെന്നെ ഇപ്പൊ പിന്നെ നമ്പറ്ട്ടാ പണി ഒന്നൂല്ലല്ലേ ഏത് മുക്കിലും മൂലേല് ഇല്ലോര്തും നമ്പറ് വേണെങ്കി കിട്ടോലോ
ഒക്കെ അട്ത്തട്ത്ത് ആയതും കൊണ്ട് പിന്നെ വല്യ പ്രശ്നൊന്നുല്ല
ആഹ് ഒക്കെ ഞമ്മക്ക് വിളിക്കണം വിൾച്ച് ഒരീസം കൂടി നല്ല എ
ഉം എല്ലാരിം കഥറ്യാലോ ആഹ് അതന്നെ
ഉം
എല്ലാരുംമ്പാടെ കൂടുമ്പൊ ഒര
പിന്നെ ആര്ക്കേലും ഞമ്മക്ക് എന്താ പിന്നെ ഒക്കെ നിക്ക്ണേ ആരേലുണ്ടെങ്കിലും ഒര് ബുദ്ധിമു ട്ടി ഒക്കെണ്ടെങ്കിക്കെ നമുക് ഒരു ഫണ്ടായ്ട്ടേ അങ്ങനൊക്കെ ഇതാക്കീട്ട് ഓൽക്കൊക്കെ എന്തേലൊക്കെ അമക്ക് സഹായി
ആഹ് അതന്നെ
എല്ലാരും പാടെ കൂടിട്ടേ എന്തേലും ബുദ്ധിമുട്ടില്ലോല് ഇണ്ടെങ്കില്
ആഹ് ഞമ്മക്കു അങ്ങനെ ഞമ്മക്ക് ഇഞ് ആദ്യൊരു ഗ്രൂപ്പ് തൊടങ്ങീട്ടെ ഇള്ളോരെ ഇള്ളരോടൊക്കൊന്ന് ചോയ്ക്ക ഇങ്ങട്ടാ ഇല്ലോര് ഇല്ലോരും ആഹ് ഇല്ലോരും ആഹ് ഇല്ലാര് മാത്രം ആ ഗ്രൂപ്പിൽ നിർത്താ ബാക്കി
എന്തട്ടെന്നോ ഓരെ കിട്ടണ അയ്‌മ്പുർ പ്പ്യായ്ക്കോട്ടെ മാസ് ത്തിലൊരു അയ്മ്പതാണെങ്കിലും ഞമ്മള് മാറ്റി വെക്ക അത് ആർക്കോലും ബുദ്ധിമുട്ട് നമ്മളെ ഗ്രൂപ്പിൽ ആർക്ക വരണീച്ച അപ്പെ ഒന്നിച്ച് എടുത്തെട്ക്ക
മതിപ്പ അല്ലെങ്കിപ്പ പാവപെ ആ പാവ പാവപ്പെട്ടവരെ സഹായിച്ച്ണതും ഉം ആര്ക്കോങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ മനുഷ്യന്റെ കാര്യല്ലേ ഇപ്പ എന്താ ചെറിയൊരു കുട്ടിക്ക് പതിന പതിനാറ് കോടിയോ അവനെ ആമീൻ ഇപ്പ ചെറിയ കുട്ടിക്ക് ഇപ്പം എന്തോ പ്രശ്നമായിട്ട് പതിനാറ് കോടി ആയക്കെക്കണ്ടിലെ അയന്നെ പൈസൊക്കെ എന്തായാല ആ കുട്ടിക്ക് കിട്ടിക്ക്ണ് പക്ഷെ എന്നാലും മാറ്റി കൊടുക്കട്ടെ അതൊക്കെ ഒക്ക രോഗങ്ങളൊക്കെ മാറ്റി കെടുക്കട്ടെ ഉം എന്താണ് വന്ന വന്നാ പിന്നെ ഉം വന്നാ പിന്നെ അതൊന്നും പോവൂല
ആഹ്
അതാണെയ്
പിന്നെ മയണ്ടെ അവിടെ
ഇല്ലെ മയല്ല ഇന്നലെം മിഞ്ഞാന്നെ ല്ല മഴു അവിടെല്ലീന്ന് മഴൊക്കെ ആഹ് ആഹ് ഉം അയ് ശരി ഇപ്പ്‌ങ്ങനെ ചെർ- അതായത് മുടി കെട്ടിയിട്ടുണ്ട് എന്നാ ഇങ്ങനെ വെയ്ലർച്ചന പോലെ ന്നിക്കുണുണ്ട്, ആ ഒരവസ്ഥപറ അവസ്ഥേപ്പം.
ആഹ് ആഹ്
ഉം നിങ്ങളവടെന്നിട്ട് സ്ഥലെർക്കാ വെര്നത് ഇജ്ജ്പ്പ എവിടെണ്.
ഏ ഹ്
ഇജിപ്പവടെ സ്ഥലം.
ആഹ ന്നത്ഇവടെ അട്ത്തനെണെയ്
ആഹ ഇജ്ജ് മാറി പോയിട്ടൊന്നുല്ലലേ.
ഇല്ലല്ലല്ലല്ല ഹ ഹ ഹ ഇഹ് മാറി പോയ്റ്റൊന്നുല്ല, അവ്ട്ത്തനെണ് ഹും.
ഉം ഞാൻഎന്റെട്ക്കന്തേഞാ വെര്ണ്ടൊരീസം.
ആഹ ആയ്ക്കോട്ടെ വെരോണ്ടൊരീസം, പറയൊന്നല്ലാതെ ഫോണ് വെക്ക്- ക്കോളം അതനെ ഇവടെ ഇണ്ടാവാ പിനെ പൊ ഫോണ്- ച്ച വെര്ലുണ്ടാവൂല ഇരിക്കലുണ്ടാവൂല ഒന്നും ഉണ്ടാവൂല. അ ഹഹാ
എന്നാലും ന്നമക്കെവിടെലൊക്കെ ഒരു മീറ്റ്- എരെത്തെച്ചോ ഞാ പറഞ്ഞിലെ ഒന്നെങ്കി അരെലൊക്കെ വീട്ടില് വെക്കാ എന്നിട്ട് ന്നമ്മളെല്ലാരും പൈസ എടുത്തിട്ട് ന്നമ്ക്ക്- ഫുഡൊക്കെ വാങ്ങി ഉം.
അതനെ ഹും.
അങ്ങനെയൊക്കെ ആക്കിയാമതി മതി ഉം അപ്പൊ ഒരു കൂടൊലും ആവും എല്ലാരെറ്റും നല്ലോണം വർത്തനൊക്കെ പറഞ്ഞ് ഉം. ഉം ഒര് നായറാഴ്ച ദിവസോ ഒക്ക ആക്ക അതേ കാരം എല്ലാർക്കും ഫ്രീ ഇണ്ടാവ അപ്പം പിന്നെമ ആ അതെനെ- മക്കക്കൊക്കെ സ്കൂളൊക്കെ തൊറന്നോൊണ്ട് ആരേം അങ്ങനെ കിട്ടൂലല്ലോ.
കിട്ടൂലല്ലോ ഹു.
പൂതാണെങ്കി കൊറെ എയ്താനും കൊടുക്കും.
എയ് ന്നല്ല ബുദ്ധിമുട്ടാണ് മക്കളെകാര്യം. ഒന്നിനൊയ് വ്ണ്ടാവുല്ലല്ലോ സ്കൂളൊർന്നാല്.
ഈത് വിളിച്ചപ്പോ എല്ലാരും അത് തനെ പറയണതേയ് മക്കളൊപ്പിരിക്കാണ് മക്കക്ക് ചെയ്യാൻ കൊട് ത്ത്ക്ക്‌ണ് പടി- ക്കാന്നേരല്ല എയ്താനേ ന്നേരൊള്ളു ഇതനെ എല്ലാരും പറയണത്.
മാണോ അല്ലെ ഫോണ് പർ ഞ്ഞിട്ടെടുക്കേലെ. ഫോണെടുത്താ പിനെ ഹ് ഹ് ആഹ
ഉം
ഇഹ് പിനെ ഇതെന്താ ചോറിന് കൂട്ടാന്.
ചോർക്ക് ഇന്ന് എന്താന്ന് ഇന്ന് തേങ്ങാ ചോറ് വെച്ച്ക്കെര്ന്നു. പെട്ടന്ന് ഇന്ന് പെട്ട- ആഹ ഇന്ന് പെട്ടെന്ന് പണിഒര്ക്കാൻ ഇന്ന് പാടി എടുക്കാനൊരുഷാറില്ല. ആ അർച്ചോ.
ആഹ അയ്ശെരി അപ്പന്ന് പങ്ങിട്ട് ലൊക്കേഷൻ വിടുന്നാ വരാ-
എന്താ ഞാൻ ലൊക്കേഷൻ വിടാ ഇജ് വെരോ.
ആഹ് ഞാവെര് -
ഞാ വെരെയ് എന്നാ വെരാ ന്നോക്ക്‌.
ആ പോവാ അതന്നെ അങ്ങനെത്തന്നെ നമ്മള് പോക്ക് എവിട്ക്കും പോകുല നമ്മള് പറഞ്ഞ കാലം കച ഇങ്ങനെ
നമ്മളെ കൊണ്ടൊക്കെ കൈയ്ണ കാലത്തൊട്ടെ പോകാനും കജൂല ല്ലെ അതാണ് അവസ്ഥ അതാണ് അങ്ങനെ ഏത വഴായിരുന്നിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്ക്ണ്ടല്ലോ അതാര മുള്ള മോളാ
ആ അത് മോ മോന്റെ കുട്ട്യാ
ആഹ് ശെരി ഓന്ക്ക് എത്ര വയസ്സായി
മൂന്ന് മൂന്ന് ഇല്ല ല്ല ല്ല ആഹ്
ഏ അന്തേ
അത് ചേർക്കണം എന്തായാലും ഇവിടെ അടുത്തൊന്നുല്ല കൊറ വിട്ടാണ്
ആഹ് അതാ അങ്ങനെ പ്രശ്നല്ലേ ഇല്ലെങ്കി ഇപ്പ ബാല വാടി ചേർത്ത്യ നല്ലൊരു കാര്യരുന്നു
ആഹ് ബാലവാടി ചേർത്തു നല്ലൊരു കാര്യ തന്നെണ് എന്തേലൊക്കെ പഠിച്ചാനും ഇതിനൊക്കെ
ആഹ് അതന്നെ
ഉം പിന്നെന്താടി വർത്താനങ്ങള്
നല്ല വർത്താനടി ഇങ്ങനെ പോണ്
ഹ ആഹ് ആഹ്
ആനെ
പിന്നൊരുസ്രം ഇതി യോനൊക്കെ വരോ ണ്ടെ അങ്ങട്ട്ന്നെ വരാൻ നിക്കണ്ടല്ലോ
ആഹ് ഞാ വരണ്ട് എന്താലും വരണം ഇപ്പ നിങ്ങള ഇപ്പോ ഒന്ന് കാണണല്ലോ കൊറെേ ആഹ് ഞാൻ എന്തായാലും വേ കൊറെയാല്ലോ ഇപ്പ കണ്ടിട്ട് ഇപ്പ എന്തായാലും ഒക്കെ ഒന്ന് കാണണം ഉം കാണാ പൂതിി ആയിക്ക്ണ്
പോതിണ്ട് അതന്നെ ആഹ് ആഹ്
എന്നിട്ട് വേറെ എന്തൊക്കെ ഞി ഹസ്ബന്റ് എന്ന വരുന്നേ
ആ വരുന്നറഞ്ഞാല് വരുന്നന്ന്റച്ചിട്ടില്ല നാലു മാസം ഉണ്ടാവും
ആ ആഹ് ശെരി
ഉം പിന്നെ വേറെ എന്തൊക്കെണ്ട് മയണ്ട വടെ
ഇല്ല്യ മായൊന്നുല്ല ഇപ്പല്ല ഇങ്ങനെ മൂടുണ്ട് ഇനിപ്പോ പെയ് രാത്രിക്കക്കാണാവോ ഇ നി മ യ
ആഹ് അതന്നെ
ഉം ഇന്നയിക്കോട്ടെ ഇന്നെ വിളിക്ക്ണ്ട് ഞാ പോയോക്കോട്ടെട്ടോ
ആഹ് ആയിക്കോട്ടെ ചെയ്ക്കോ പെയ് കോ